ഹലോ
ഹലോ എന്തക്കെ വർത്താനം?
എന്താവർത്താനം സുഖാണ് എന്താ അന്റെ വർത്താനം
നല്ലഎന്നെഅങ്ങനെപോന്നുഞാൻപ്പ ഇവിടങ്ങനെ പത്രം വായിച്ചിരിക്കനു അപ്പൊ പത്രത്തിലാണെ ഒരു വാർത്ത ഒന്നല്ല ഒരുപാട് വാർത്തകള് ഏഹ് കണ്ടത് ലഹരിയുമായി ബന്ധപ്പെട്ട് അത് നമ്മളെ ദൈവ ത്തിന്റെ സ്വന്തം നാടന്നറിയപ്പെടുന്ന ഈ ഒരു കൊച്ചു കേരളത്തിലാണ് അത്തരം പല സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത് അതൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ വളരെ ഒരു ഹൃദയം ഹൃദയത്തിന്റെ ഉള്ളിലൊരു ഒരുവിങ്ങല് കാരണം അത്രത്തോളം അതില് പെട്ടുപോകുന്നതാട്ടെ നമ്മളെ കൗമാ മരക്കാരായ യുവാക്കൾ യുവതികളാണ് എന്നുള്ളതാണ് മറ്റൊരു സങ്കടകമായ കാര്യം
ആഹ് ഞാനിപ്പോ വാർത്ത കേട്ട് രാവിലെ കേട്ട് കഴിഞ്ഞിട്ടുള്ളൂ ഞാനിപ്പോ നാട്ടിലില്ല പൊറ ത്താണ്ള്ളത് കേരളത്തിന്റെ പുറത്താണുള്ളത് നമ്മടെ ലഹരിപരമായ കാര്യങ്ങളാണ് കാര്യായിട്ട്പ്പോ ആഭ്യന്തരമന്ത്രിയുടെ ഓപ്പറേഷൻ തൂഫാൻ ന്നുംള്ള പുതിയ പദ്ധതിം അതിന്റെ അതില് പിടിക്കപ്പെട്ട കുറേ ആൾക്കാര് എങ്ങനെയാണ് കേരളത്തിലേക്ക് ഏ നമ്മുടെ ലഹരി കാര്യങ്ങൾ വരുന്നത് കുട്ടികൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വാർത്തകളില് കേൾക്കുന്നുണ്ട് പക്ഷെ ഞമ്മള് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ മ്മള് ഏഹ് ആഭ്യന്തരമന്ത്രിയുടെ ഈ ഓപ്പറേഷൻ തൂഫാൻ അല്ലെങ്കിൽ ലഹരി വിമുക്ത കേരളം ന്നുള്ള പദ്ധതി അത് വിജയിച്ചിട്ടുണ്ടോ അത് ജനങ്ങളിലേക്ക് സൊ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടോ എന്താ നിങ്ങള്ടെ അഭിപ്രായം
അതെ ഞാൻ മനസ്സിലാക്കുന്നട്ത്തോളം അത് വളരെയധികം സ്വാധീനം ചെലുത്തീട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കേ കാരണം ഏ സർ എ സകല മേഖലകളും പ്രത്യേകിച്ച് ഇപ്പല്ലാവരും സോഷ്യൽ മിഡിയലൊര് യുഗത്തിലാണല്ലോ അപ്പൊ ആഹ് സോഷ്യൽ മീഡിയ വഴി എന്ത് വിജാട്ടുണ്ട് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന ഏ ഒരു പദ്ധതിയെ വളരെയധികം ഏ നമ്മുടെ ജനങ്ങള് കേരളത്തിലെ ജനങ്ങള് വളരെയധികം ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് നമുക്കതിലെ സോഷ്യൽ മീഡിയയിലുള്ള കമന്റുക ഏ കമന്റുകൾ അതുപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് വായിച്ചു നോക്കുമ്പോ നമ്മക്കൊക്കെ അതീന്ന് മനസ്സിലാകുന്നുണ്ട് കാരണം ഇതിനെ വളരെ മു ഏ നല്ല രീതിയിലാണ് നമ്മുടെ കേരള ജനത ഇതിനെ സ്വീകരിച്ചിട്ട്ള്ളത് കാരണം ന്നുള്ളത് ങ് അവർക്കൊക്കെ ഇതിനെ ഹ് ന് ഹ് സപ്പോട്ട് ചെയ്തുകൊണ്ട് ങ് ങ് നല്ല രീതിയിൽ പറയുന്നവർക്കൊക്കെ ഏ ലഹരിയുടെ മാ ലഹരി എത്രത്തോളം മനുഷ്യന്റെ ജീ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുള്ളത് വളരെയധികം ങ് മനസ്സിലാകുന്നുണ്ട് കാരണം അവരൊക്കെ അവരൊക്കെ സ്വപ്നം കാണുന്നൊരു ലഹരി മുക്ത കേരളത്തിന് വേണ്ടി തന്നെയാണ് കാരണം അത്രത്തോളം അവരെല്ലാം പലരും ഇപ്പോ പലാ സംഘടനകൾക്ക് കീഴലല്ലെങ്കി പല ക്ലബ്ബുകൾക്ക് കീഴിലൊക്കെ ഏ ലഹരിമുക്താ ക്ലാസുകള് അതുപോലെ തന്നെ ലഹരിമുക്ത ക്യാമ്പീനുകള് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഏ സംഘടിപ്പിക്കുന്ന്ണ്ട് അതൊക്കേ ഏ ഇത്തരം ലഹരി ഉപയൊ ഉപയോ ഉപയോക്താക്കളെ ങ് ങ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കാരണം അതിൽ ഒരു വട്ടം ഒരു രസത്തിന് തുടങ്ങി പിന്നീടങ്ങോട്ടത് ഉപയോ ങ് കയ്യാത്ത രീതിയിൽ അതിനണ്ട് ഉപേക്ഷിക്കാൻ കയിയാത്ത രീതിയിലേക്ക് ങ് എത് ത്തി എന്നുള്ളതാണ് ഇത് ഏ ഒരു പക്ഷെ അവർ അറിയാതെ എത്തിയതായിരിക്കാം എന്നിരുന്നാലും ങ് ഇതിനെയെല്ലാം ങ് അതൊക്കെല്ലാം മാറ്റാനുള്ള ഒരു പൊയായിട്ട് കൊണ്ട് തന്നെയാണ് അല്ലെങ്കി ഏയ് ഇതിന്റെയെല്ലാം അടിവേരറക്ക അടിവേരറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണല്ലോ ഈ ഓ ഓപ്പറേഷൻ തൂഫാൻ എന്ന ഒരു പദ്ധതിക്ക് നമ്മുടെ സർക്കാറിപ്പോൾ ഏ മുന്നിട്ടെറങ്ങീട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ആഭ്യാന്തര മ ഏ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ ഒരു ഓപ്പറേഷൻ തൂഫാനെ വളരെയധികം നല്ല രീതിയില് പ്രൊമോഷന്റെ ഭാഗം പലരേയും പ്രമുഖ വ്യക്തിത്വങ്ങളെയും കണ്ടു കൊണ്ട് തന്നെ അതിനെയെല്ലാം സമൂഹത്തിലേക്ക് സമൂഹത്തിന്റെ നാനാ ഭാഗത്തേക്കും വെറും മൊര് ഒരു പക്ഷേ സോഷ്യൽ മിഡീയ ഉപയോഗിക്കാത്ത പലരുമുണ്ടാകാം കോയത്തും കൊറവായിരിക്കും എന്നാലും ഏ സമൂഹത്തിന്റെ പല ഭാഗത്തേക്ക് എത്തിക്കണമെങ്കിൽ ഇത്തര് വെറും ഒരു സോഷ്യൽ മീഡിയ മാത്രം കൊണ്ട് കാരംമില്ലാന്ന് മനസ്സിലാക്കി കൊണ്ട് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെ പല നാടിൻ്റെ ഏയ് മുക്കിലും മൂലയിലും ഒക്കെ ചെന്നുകൊണ്ട് നാട്ടിലെ പ്രമുഖരായവരെ കണ്ടുകൊണ്ട് അവരോടെ കാര്യങ്ങൾ പറയുകയും അവര് മുഖേനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് അവര് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതിപ്പോ ഇതൊക്കെ ഏ മറ്റുള്ളവരുടെ അല്ലെങ്കി ഈ ലഹരി ഉപഭോക്താക്കളുടെ അല്ലെങ്കി ലഹരി കച്ചവടക്കാരുടെ ഒരു പേടി സ്വപ്നമായി മാറുന്നിണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്രത്തോളം ഈ ഓപ്പറേഷൻ തൂഫാനെ ഒര് സ്വാധീനം ചെൽത്തിക്കൊണ്ട് അല്ലെങ്കി ഇനി ഇനി ഇനി ഞങ്ങൾക്ക് ഇത് ഇത് തുടർന്നാൽ തങ്ങളുടെ കച്ചവട ത്തിന് അല്ലെങ്കിൽ തങ്ങളുടെ ലഹരി കച്ചവടത്തിന് ലഹരി കടത്തിനൊക്കെ ഇതൊരു വെല്ലുവിളിയാണ് എന്നുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ഒ പ്പറേഷൻ തൂഫാന് മ ഇത്തരം കച്ചവടക്കാരാവട്ടെ ലെഹരി കച്ചവടക്കാരാവട്ടെ ഒക്കെ മനസ്സിലാവുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്ത് വെരുന്നത് കാരണം
അതെ അതെ നിങ്ങള് പറഞ്ഞ പോലെ തന്നെ ഈ നമ്മളെ ഓപ്പറേഷൻ തൂഫൻ എന്നുള്ളത് ഒറ്റ നോട്ടത്തി നോക്കുമ്പോഴത് ജനങ്ങൾടെ എടയില് വളരെയധികം സ്വാധീനം ചൊലിത്തിയിട്ടുണ്ട് നിങ്ങള് പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങള് അവരുടെ അഭിപ്രായങ്ങള് രേഖപ്പെടുത്തുകെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാന് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴ് ഈ ആ ഭ്യന്തരമന്ത്രി അല്ലെങ്കില് പോലീസുകാര് ഇവരിപ്പോ പിടിച്ചെടുത്തിട്ടുള്ള ജനങ്ങള് അല്ലെങ്കി പിടിച്ചെടുത്തപ്പെട്ടതിന്റെ ഉപയോഗിക്കുന്ന ആൾക്കാരന്ന് പറയുന്നത് ഇതിന്റെ അവസാന കണ്ണിയാണ് ഇത് ലാസ്റ്റ് എത്തുന്ന അവസാനത്തിൽ എത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ് ഇവര് പിടി ക്കാൻ കഴിഞ്ഞട്ടുള്ളത് എന്നാ നേരെ മറിച്ച് ഇത് എങ്ങനെയാണ് ഇത് കേരളത്തിലേക്ക് എ ത്തുന്നത് ജല മുഖേനയാണോ ഖര മുഖേനയാണോ വായു മുഖേനയാണോ ട്രെയിൻ മുഖേനയാണോ എങ്ങനെയാണ് ഇത് ജനങ്ങളിലേക്ക് എത്തുന്നത് എന്ന് അവടെ അടിത്തറ പി പി പിടിക്കപ്പെടാൻ അല്ലെങ്കി അടിത്തറ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മടെ സ കാരണം അല്ലെങ്കിലിത് നടത്തി പോകുന്ന ജനങ്ങൾക്ക് അല്ലെങ്കി മുതിർന്ന നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമുക്ക അറിയാം നമ്മടെ കേ ളം എന്നുള്ളത് വളരെയധികം നല്ലൊരു പ്രകൃതി അല്ലെങ്കില് എന്തിനും ഒരു മുന്നി ട്ട് നിൽക്കുന്ന നല്ലൊരു പ്രകൃതിദത്തമായൊരു സംസ്ഥാനമായിണ്ട് കേരളം എന്നുള്ളത് നമുക്കറിയാം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂര് എന്ന സ്ഥലത്ത് പെരുമ്പാവൂർ എന്ന സ്ഥലത്ത് ആദ്യം നമ്മുടെ മലയാളികള് നന്നായി പ്രവർത്തിച്ചിരുന്ന ജോലി ചെയ്തിരുന്ന നല്ലൊരു പ്രദേശമായിരുന്നു നമുക്കറിയാം ഇതര സംസ്ഥാന തൊഴിലാളികള് നമ്മുടെ കേരളത്തിലേക്ക് ജോലിക്ക് വേണ്ടി വെരികയും ഏകദേശം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ കണക്ക് പ്രകാരം ഇരുപത്തിഞ്ച് ലക്ഷത്തിലേറെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി വെരുന്നത് അപ്പോ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെല്ലാം വന്ന് നമ്മുടെ പെരുമ്പാവൂരിൽ വന്ന് തടിച്ചുകൂടി അവരെല്ലാം ഒ ത്തു കൂടി ഇവടെ അവിടെയുള്ള അവരവരുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാവിധ പാൻപരാഗ് അല്ലെങ്കില് താമൂല് മറ്റു എല്ലാ വി ലഹരി വസ്തുക്കള് ഇവിടെ വന്ന് കച്ചവടം ചെയ്യുകയും ഏതുവരെ പെൺവാണിഭം വരെ നമ്മുടെ- പെരുമ്പവൂര് ഇപ്പൊ സുലഭമാണ് അപ്പൊ ഇവര് ഈ സൂചി വെക്കുന്നത് സൂചയിലൂടെയുള്ള മയക്കുമരുന്ന് അതൊക്കെ വളരെ വിപുലമായിട്ട്- ഏ പൊതു ഇടങ്ങളിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയും അതൊക്കെ നമ്മുടെ കേരളത്തിന്റെ സം- സംകാരത്തെ തന്നെ മാറ്റുന്ന രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു നമുക്കറിയാം- ഇപ്പൊ കൊറച്ച് ദിവസമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ കൊറച്ച് മാസങ്ങളായിട്ട് തെരഞ്ഞെടുപ്പിന്റെ ചൂടിലായിട്ട്- നമ്മുടെ ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്നതെ അതുകൊണ്ട് തന്നെ പെരുമ്പാവൂര് ഒരു ഒഴിഞ്ഞ മട്ടിലായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളെല്ലാം അവരുടെ നാട്ടിലേക്ക്- അവരുടെ വോട്ടവകാശം രേഖപ്പെടുത്താൻ വേണ്ടി പോയിരുന്നു. അത് കഴിഞ്ഞ നെലവില് കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ച എല്ലാ ഇതര സംസ്ഥാന തൊഴിലാളികളും നെലവില്- പെരുമ്പാവൂര് എത്തുകയും അവര് വീണ്ടും അവരുടെ പഴയ ആ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്ന്- അവര് വീണ്ടും ലഹരി മാഫിയ തൊടങ്ങി അവിടെ അവരുടെ ഏ- താമൂല് അല്ലെങ്കില് കാൻഫറാഗ മറ്റു എല്ലാവിധ ലഹരി വസ്തുക്കളും- വളരെ വിപുലമായിട്ട് പൊതു ഇടങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞുന്നത്. അപ്പൊ ഈ നമ്മുടെ മുതിർ നേതാക്കൾ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി പോലീസ് അടക്കമുള്ള മുതിർന്ന നേതാക്കള്- ഇതിന്റെ അന്വേഷണ സംഘം ഇവര് ആ- ത് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാല് ഇത് എങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തുന്നത്- ഇതിന്റെ അടിത്തറയോടെയാണ് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ നമ്മുടെ കേരളത്തിൽ ഈ ഓപ്പറേഷൻ തുഫാ - പദ്ധതി വിജയമാവുന്നതാണ്- പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് കുട്ടികളുടെ കയ്യിൽ എത്തുന്നത് ചെറിയ ക്ലാസ്സുകളിലുള്ള- സ്കൂൾ കലാലയങ്ങളില് ചെറിയ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഇത് എത്തുന്നതെന്ന്- രക്ഷിതാക്കളോ അധ്യാപകര അറിയുന്നില്ല കാരണം ഇതൊന്നും അധ്യാപകൾക്ക് രക്ഷിതാക്കൾക്ക് കണ്ട് പരിചയമല്ലാത്ത രീതിയിലുള്ള രഹസ- ലഹരി വസ്തുക്കളാണ് ഇപ്പോഴു ള്ളത് നമ്മുടെ അധ്യാപകർക്ക് അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് കണ്ടു പരിചയമുള്ളത് സിഗരറ്റ് പോലോ- ഇത്തെ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന പരമ്പരാഗതമായ ലഹരി വസ്തുക്കൾ മാത്രേ നമുക്ക് അറിയുള്ളൂ ഇപ്പ ഈ ഉപയോഗിക്കുന്ന ഈ വളരെയധികം അപ്ഡേറ്റഡ് ആയിട്ടുള്ള വളരെയധികം ഉന്നമന- ത്തിലെത്തിയിട്ടുള്ള ഈ ലഹരി വസ്തുക്കൾ എന്താണെന്ന് പോലും- നമ്മുടെ രക്ഷിതാക്കൾ അല്ലാ നുണ്ടെങ്കിൽ നമ്മുടെ അധ്യപകർ തിരിച്ചറിഞ്ഞിട്ടില്ല ഒരു വെള്ളപ്പൊടി കാണുമ്പോൾത്തനെ അത് കൂവപ്പൊടിയണോന്ന് പോലും ചിന്തിക്കുന്ന നമ്മുടെ രക്ഷിതാക്കളാണ് നമ്മടെ കാലത്തുള്ളത് അപ്പൊ ഈ കുട്ടി രക്ഷിതാക്കൾക്ക് അതുപോലെ അധ്യാപകൾക്ക്- പ്രധാനമായിട്ടും നമ്മുടെ പോലീസിന്റെ എക്സൈസ് ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ എക്സൈസ് ഉന്നത തലത്തിലുള്ള ആൾക്കാരിൽ നിന്ന്- പ്രത്യേകമായ അവബോധന ക്ലാസും - കൊടുക്കണം അതുപോലെ തന്നെ എന്താണ് കുട്ടികൾ ഉപയോഗിക്കുന്നത് എന്താണ് ഇത് ഉപയോഗിച്ചാലുള്ള ഭാവി എന്താണ് കുട്ടികളടേത് ഇതുപയോഗിച്ചുള്ള അനന്തര ഫലം എന്താണ് ഇത് ഉപയോഗിച്ചുള്ള ഭവിഷ്യത്ത് എന്താണെന്നുള്ളതൊക്കെ- കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ കൃത്യമായി പറഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് ഇത് തടയാൻ കഴിയുള്ളൂ എനിക്കറാം ഞാനിപ്പോ നിലവില് - കേരളത്തിലില്ല ഞാൻ പുറത്താണ് ആസാമിലാണുള്ളത് ഞാന ഇവിടെ കലാലയത്തിൽ അധ്യാപകനായി വർക്ക് ചെയ്യുകയാണ് എനിക്കറിയാം ഇപ്പൊ ഞാന് ഇവിടെ നാലാം ക്ലാസ്സില് എനിക്ക് ഞാന് പഠിപ്പിക്കുമ്പോ അവിടുത്തെ ഒരു കുട്ടി കുട്ടി പറയാണ് ആ കുട്ടി- രാ സ്കൂളിലേക്ക് വരുമ്പോ താമൂല് അല്ലെങ്കിൽ പാൻ പരാപ് ഒക്കെ കഴിച്ചു വരുമ്പോ- അവനോട് അത് വേണ്ടാ എന്ന് പറഞ്ഞാല് അവൻ പറയും എന്റെ അച്ഛനും അമ്മയും കഴിക്കുന്നുണ്ടല്ലോ എന്തിനാണ് ഞാൻ മാത്രം- ത്രം കഴിക്കാതിരിക്കുന്നത് അതുപോലെ തന്നെ ഞാനിപ്പ പഠിപ്പിക്കുന്ന ഈ കലാലയത്തില്- മലയാളികളായിട്ടുള്ള വേറെ നാല് അദ്ധ്യാപകരുണ്ട് അവരെല്ലാത്തും നേരെ- വേറെ ഇവിടെ ആസാമിലുള്ള അദ്ധ്യാപകർ പോലും- ഇതുപോലെയുള്ള പാൻ പരാഗ് അല്ലെങ്കിൽ താമ്പൂല് കഴിക്കുന്നത് കണ്ട് കുട്ടികൾ വരെ അത് കുട്ടികളെ സ്വാധീനിക്കുകയാണ് അപ്പൊ കുട്ടികളോട് നമ്മളൊന്ന് ഉപദേശിക്കാൻ പോയാല് കുട്ടികള് നമ്മള് നേരെ തിരിച്ച് നമ്മളോട് ചോദിക്കയാണ് ഞാന് എന്തിനാണ് ഉപയോഗിക്കാതിരിക്കുന്നത് എന്റെ കൂടെയുള്ള രക്ഷിതാക്കള് അല്ലെങ്കിൽ എന്റെ അമ്മയും അച്ഛനും എന്റെ കൂടെയുള്ള മറ്റു- അധ്യാപകർയൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഞാനെ എന്തിനാണ് ഉപയോഗിക്കാതിരിക്കുന്നത് അപ്പൊ നമ്മള് ഇവിടെയുള്ള ഈ ആസാമിന്റെ സംസ്കാരം വേറെയാണ് നമ്മൾ കേരളത്തിന്റെ സംസ്കാരം വേറെയാണ് ആസാമിൽ ആദ്യ മുതലേ ഉള്ള സംസ്കാരമാണ് ഈ സംസ്കാരം എന്നുള്ളത് വളരെ ചെറിയ പ്രായത്തിൽ ഇത് ഉപയോഗിച്ച് വരുക എന്നുള്ളത് എന്നാൽ കേരളത്തിന്റെ സംസ്കാരം അതല്ലായിരുന്നു ഇപ്പ മാ ഇതര സംസ്ഥാന തൊഴിലാളികള് അല്ലെങ്കിൽ മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ലഹരിയുടെ കടന്നുവരവ് ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികളിലേക്കും നമ്മുടെ യുവത്വങ്ങളിലേക്കും വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളത് അപ്പൊ അത് മാറ്റിയെടുക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് ആസാമിനെ സംബന്ധിച്ച് അല്ലെങ്കി ആസാമും കേരളവുമായി സാരദ്യ ചെയ്യുമ്പോ സാമിക ഈ സംസ്കാരം മാറ്റിയെടുക്കാൻ വളരെ പ്രയാസം കാരണം അവരുടെ ഈ ച പണ്ട് മുതലേ ഉള്ള സംസ്കാരമാണ് ചെറു പ്രായത്തിൽ ഇതു ഉപയോഗിച്ച് വരാന്നുള്ളത് പക്ഷെ കേരളത്തില് ഇത്പ്പോ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിലായി തുടങ്ങിയ സംസ്കാരമാണ് ഇത്ള്ളത് ഈ ലഹരി ഉപയോഗിക്കന്ന്ള്ളത് കാരണം കുട്ട ഒരു ത്വരവരാണ് ലഹരി ഞാൻ ഉപയോ ചിട്ടില്ലാന്ന്ണ്ടങ്കിൽ ഞാൻ അവര്ടെ ഗ്യാങ്ങിൽ പെടൂല ഞാൻ അവന്റെ കൂട്ടത്തിൽ പെടൂല അതിൽ ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടില്ലാന്നുണ്ടെങ്കില് ഞാൻ വളരെ മോശമല്ലേ ഏ ഓനുപയോഗിക്കുമ്പം ഞാനും ഉപയോഗിചില്ലങ്കി മോശമല്ലേ എന്നുള്ളൊരു മ ചിന്ത കുട്ടികളിലേക്ക് വരാണ് അപ്പൊ അതൊക്കെ മാറ്റി കുട്ടികളെ ഓരോ സൈക്കോളജിസ്റ്റിനെയ് കാണിച്ചിട്ട് നല്ല രീതിയില്ള്ള ഒരു ശുശ്രൂഷ കൊടുത്തിട്ട് കുട്ടികളെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവര്ണ്ടര് അവസ്ഥയാണ് കേരളത്തില് കാണാൻ കഴിയുള്ളത് ലെ
അതെ തീർച്ചയായിട്ടും ഇത്തരം ഏ ഇങ്ങള് പർഞ്ഞ പോലെ തന്നെ ഈ രക്ഷിതാക്കൾക്കിടയിലും ഇതിനൊരു അവബോധം ഏ നൽകേണ്ടതുണ്ട് എന്നുള്ളത് സത്യമായാണ് കാരണം ഇങ്ങള് പർഞ്ഞ പോൽ തന്നെ ഇത് കണ്ടാല് ഇതന്താണ് ന്ന് മൻസ്സിലാക്കാനുള്ള ഒരു ബോധമെങ്കിലും രക്ഷിതാക്കൾക്ക അട ക്കം അല്ലങ്കി. എ മറ്റുള്ളവർക്കു ഉണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാർക്കായാലും ഉണ്ടാകണം എന്നുള്ളതാണ് അതിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യണം. ഇത്തരം ഏ അവബോധ ക്ലാസ്സുകൾ അതുപോൽ തന്നെ ഒരു ബോധം നൽ മ, - മറ്റു വകുപ്പുകൾക്ക് കീഴിലെ, ഇതിന് അനു അനുബന്ധമായ വകുപ്പുകൾക്ക് കീഴിലെ നാട്ടിൽ ഒന്നാകെ മറ്റു ക്ലബ്ബ്. ബ്ബുകളുടെ ഏ ഒക്കെ സഹായത്തോടു കൂടെ തന്നെ നടത്തണം, എന്നാണ് എനിക്കും പറയാന്ള്ളത്. ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയാണെ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. കാരണം കേര ഇത് എന്നുള്ളത് ഇതിന് വേണ്ടി നമുക്കും പ്രയത്നിക്കാം അല്ലെ ന്നാ നമുക്ക് മറ്റൊരു കോൾലൂടെ, ഏ അതെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. മറ്റൊരു കോൾലൂടെ ല്ലേ
ഓക്കെ ന്നാല്, നന്ദി
ഓക്കെ ന്നാ ശരി